ഹല ഞാന് എടുത്ത് പക്ഷെ ആ സുഖം തന്നെ കറങ്ങി വരാൻ റെയ്ൻജ് ആ അത് കറങ്ങി വരാ ഭയങ്കര താമസം
അതെ ആ നെറ്റ് അനക്ക് വൈഫൈണ്ട്
ആ ആ ഇല്ല ഞൻ നെറ്റ് കേറ്റ്ല
വൈഫൈ ഇണ്ടാകുമ്പഴേ നടക്കൂ ഇങ്ങൻത്തെ കാര്യല്ലു എന്റെ വെ അന ക്ക് വ്ടെ വി എസ് എൻ എല് അങ്ങനെ നെറ്റ് കിട്ടൂല
ആഹ് ആഹ്
എന്നാ മറ്റേ പോയി കമ്മേ ഒര് എന്താ ചെയ്യാ ഒന്ന് ഒന്നും കിട്ടൂല നെറ്റേ കിട്ടൂല പിരാന്താവും.
ആഹ് ആഹ്.
ഉം പിന്നെ ഇത് ആ എന്റവ്ടീം ഞ്ഞം പർഞ്ഞത്
ആ മത്തൻ ചപ്പ് മത്തൻ ചപ് മത്തൻ ചപ്പ് ഉപയോഗിക്കേല്ലാ.
ആ മത്തൻ ചെപ്പ് എങ്ങനെയാന്ന് സംഭവം? അത് ഞമ്മള് വെഷംന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കലേല്ല്യ
ഇല്ല്യാ ഞങ്ങളധികം ണ്ടാക്കും.
ഒർപ്പന്നെയാ?
ആഹ്.
അതൊന്ന് ഒരസം ണ്ടാക്കി നോക്കണം. വേറെ എന്തെങ്കും റെസിപ്പി അറിയോ പുതിയത്?
പിന്നെ ഞങ്ങള് ഏഹ് താളിന്റെ ചപ്പറിയോ താള്?
താള്ന്ന് വെച്ചന്തെന്ന?
വയൽലൊക്കെ ണ്ടാവുന്നേ ചേമ്പിന്റെല പോൽത്തെ
ആ അത് ആ ചേമ്പിന്റെല. വയലിൽ ഇണ്ടാകുന്ന താ ചേമ്പിനെ പോൽത്തെലന്നെയാ അയിന്റെ എലേ അല്ലേ ചേമ്പിന്റെലയ
ചേമ്പിന്റെഅല്ല ചേമ്പിന്റെ ഇല പോലെ ഇണ്ടാവും പക്ഷത് ചേമ്പല്ലത്.
ആഹ് അതാ ഒരുപാടത ഞമ്മള് വയൽക്കരയാന്ന്.
ആഹ് അതിന്റെ തിര്ളില്ലേ തിര്ള് മാത്രം എടുത്തിട്ട് വെക്കും ചെറങ്ങാ ചൊറിയും ചൊറിയും ചൊറിയുന്നേന് നമ്മള് പുളി ഒയിക്കും തെമ്പുളിയോ
ആ അങ്ങനാ അത് നല്ലയാ. അതല്ലും നല്ലല്ലേ? ശരീരത്തിന്നല്ല ഓരോന്നും ഓരോ മര്ന്നല്ലേ ഈ വൈദ്യർമാറ് ഓരോ ചെടികള് വരക്കുണ്ടാണില്ലേ? നമ്മക്കറിയാ ത്തോണ്ടല്ലേ ഞാ ഈ നമ്മള് വയൽക്കരയാ നിങ്ങള് വയൽക്കരയാ?
ആ വയല്ണ്ട് വയൽക്കരയല്ല ഞങ്ങള് റോഡ് സൈഡന്നെ.
അതന്നെ ഞാനും റോഡ് സൈഡന്നെ പക്ഷെ വയല്ണ്ട്ടുത്ത് മിറ്റത്ത് പിന്നമ്മടെ വീട്ടി കേറൂല്ല അയിന്റെ തായലോട്ടെല്ലാം കേറും ഒരുപാട് വീട് രണ്ടു നിലേം ഫുൾ മുങ്ങും. വള്ളത്തില് കൊറോണക്ക് മുമ്പല്ലോം
ആഹ്
ഫുള്ള് വള്ളപ്പൊക്കാന്ന്. കാണാൻ ഞമ്മക്ക് നല്ല സുഖ പക്ഷെ പറഞ്ഞിട്ടന്താ പാവങ്ങൾക്കും പാവ ഞാ ആ സങ്കടോം വരും. വള്ളം കേറീച്ചാ നല്ല രസല്ലേ മീൻ കോരാ മീനെല്ലാം പിടിക്കാലാ എന്ത് രസാന്ന് കാ ഞമ്മുക്കെല്ലും കാണാ പക്ഷാ ബുദ്ധിമുട്ട്ന്നാളെ വെശ്മം കാണുമ്പോ വിചാര്ക്കും മതി വള്ള വേണ്ട വേണ്ട വന്നേക്കല്ലേ ഇത് കർക്കിടാവാനായില്ലേ ഇനിയല്ലേ മഴന്റെ സമയവാനായ്ല്ലേ? അട്ത്ത മാസം എന്റെ മോള ജൂലൈ പതിനാറിന് ഭയങ്കര മഴയാന്നന്നേരം.
ആഹ്.
ചെറിയ മോള
ആഹ്.
ഇനി മഴേന്നെണ്ടാകും ഈ ഒരു മാസം. ഒരൊന്നൊന്നര മാസം വരെ ഏതോ ഒരു വർ ഷം അങ്ങനെ മഴയിണ്ടായിട്ടില്ല ഈ മാ ഈ ഒന്നര വർ മാസം വരെ. അതിശ്യായി പോയീന്നു. എന്റെ വീട്ടി കൂടുന്ന സമേയില് ഭയങ്കര മഴയാ നിങ്ങ സ്വന്തായിട്ട് ഒറ്റക്ക് നിക്കുന്നയാ?
ആ സ്വന്തം തന്നെ.
അതയാ? നിങ്ങളെത്രേ കുട്ടികള്?
എൻക്ക് നാലാള്.
എന്തെല്ലാന്ന്?
ഒരാണ്ണും മൂന്ന് പെണ്ണും.
അതെയ മൂത്തത് എത്രീല
അഞ്ചാം ക്ലാസ്സിൽ
അഞ്ചില എത്രയ ഏറ്റവും ഇളയത്
രണ്ടു വയസ്സ്
രണ്ട് വയസല്ലേ ആഹ് എന്റെ പ്ലസ് ടുവിന് പടിക്കുന്ന എനക്ക് മൂന്ന് പെൺകുട്ടികളാണ്
പെൺകുട്ടികളല്ലേ
ആ പ്ലസ്ടുവിന പഠിക്കുന്നെ കോമേഴ്സ എടുത്തനി
ആഹ് ആഹ്
ഒറ്റക്ക് നിക്കുന്ന തന്നെയാണ് ഭർത്താവിടെ നാട്ടിൽ തന്നെയാണ്
ആഹ്
പീടില
ആഹ്
നിങ്ങളെ ഭർത്താവ് പുറത്താ
അല്ല കൂലിപ്പണിയാണ്
ആഹ് എന്റെ പിന്നെ വീട്ടിക്കൂടിയ ശേഷം നാട്ടിൽ നിന്നതാ
ആഹ് എന്റെത് അങ്ങെതന്നെ
ആഹ് പിന്നെ ആ ഒറ്റക്കല്ലേ അവിടെ ഒരേ സമാധാനം ഇല്ലാഒറ്റക്കായോണ്ട് ഏതായാലും വി വടായില്ലേ വീടിനന്നല്ലേ എല്ലാരും മറുനാട്ടി പോയി അധ്വാനിക്കുന്നു
ആഹ്
അവടെ ഇടുത്തന്നെ നിന്നിട്ട് നല്ലതന്നെ ഇപ്പ ഓസ്റ്റലാവുമ്പോ ഒരു ധൈര്യഅല്ലേ
ആഹ് ആഹ്
ഉം മോന എത്ര ഇളയതാ മോന്
അല്ല ഏറ്റവും മൂത്തത് മോന് അഞ്ചാം ക്ലാസ്സില്
അഞ്ചാം ക്ലാസ്ത്രയിരികേ
ആഹ്
ഇത് ത്രയിലാണ്
പിന്നെ മൂന്നാം ക്ലാസ്സില് പിന്നെ ഒന്നാം ക്ലാസില് ഉ പിന്നെ ഒന്നാം ക്ലാസ്സില് പിന്നെ രണ്ടില് അല്ലാ
വേഗം വേഗം പ്രസയിച്ചിതോന്നല്ലേ തന്റെ ഫ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടര വർഷം കഴിഞ്ഞാല ഞാൻ പ്രസവിച്ച
ഞാനെ ഫസ്റ്റത്തത് മൂന്ന് വർഷായി ആവാനെ ആയ ശേഷം പിന്നെ വേഗ വേഗായി
ആഹ് പിന്നെ രണ്ടാമത്തത് ഒരാൾക്ക് ഒരു വയസ്സാകുമ്പോഴത്തേക്ക്തന്നെ പിന്നെ ഇപ്പ ലാസ്റ്റ്ത്തത് ഇപ്പ ഒന്നാം ക്ലാസ്സിലാള്ളേ
ആഹ്‌ ആഹ്‌
രണ്ടു ഒപ്പരായിരു തന്നെ പിന്നെ കുറ കഷ്ടപ്പാട് ഞാൻ വിജാരിച്ചുപിന്നെ വാണ്ട പിന്നെ വിജാരിച്ച് പക്ഷെ ഒന്നും കൂടി നോക്കാന്നുള്ളല് പിന്നെ ഒരാണിനെ കിട്ടും നോക്കാന്ന
ആഹ്
പക്ഷെ മൂന്നാമത്തെ പെണ്ണ് നെല്ല തന്നെ നല്ല മോളാന്ന
ആഹ് ആഹ്
വേറെന്തേ
വേറൊന്നില്ല ഇല്ല ഞാൻ അറബി ടി ടി സി കഴിഞ്ഞക്ക്
ആഹ്
ഇ ഇടക്ക ഒരു ട്യൂഷനൊക്കെ ഉണ്ടായിന്ന് ഇപ്പൊന്നുല്ല
എന്നാല് ചെയ്തൂടെ എന്തെങ്കിലായിട്ട് ഫോണിലൂട്ടി തന്നെ ഉണ്ടല്ലോ ഓരോന്ന്
ആഹ് ഫോൺ കൂലുണ്ട് ഫോണില്
ഉം നാളെങ്കില് വെറുതെ ഇരിട്ട് എന്തിനാ വെറുതെേ വേസ്റ്റ് ആക്കുന്നു
ആഹ് ആഹ്
നോക്കിയാ മതി
ആഹ് ആഹ്
ഉം ഞാൻ ടൈലറിങ് മെഷീൻ അടിക്കും
ആഹ് ഞാൻ തയ്
ഒന്നും ചെയ്യലൊന്നുല്ലേ പൊറത്ത് അന്നേര കല്യാണ ത്തിന് മുമ്പ് എല്ലാര്ക്കും പൊറത്തെല്ലാം അടിച്ചു കൊടുക്കും പിന്നെ ഇപ്പൊ കുട്ട് കുട്ടികളെല്ലായി വീടെല്ലാം എടുത്തോണ്ട് വീട്ടില് നമുക്ക് പൊറത്ത് ത്തോയി പണിയെടുക്കുന്ന പോലെ അല്ലാല്ലോ വീട്ട്ന്ന് വീട്ടിലെ പണിയെല്ലം കിഴിയുമ്പ തന്നെ ആടെ സമയാവും പൊറത്തോയി പണിയെടുക്കുന്നുണ്ടെങ്കില് രാവിലെ തന്നെ ചെയ്തിട്ട് നമ്മക്ക് പോവാ
ആഹ്
പ്രശ്ന ഇല്ല ചെയ്ത് തീരുവയിന് അതുകൊണ്ടന്ന് ഞാൻ പൊറത്ത് ചെയ്ത് കൊടുക്കലില്ല പണിയാ അടിച്ച് കൊടുക്കലൊന്നുല്ല നമ്മളത് ചെയ്യും
ഞാന് മക്കളതൊക്കെ ഞാൻ തന്നെ തയ്ക്കും ഉടുപ്പൊക്കെ തയ്ക്കും ഉം
ഉമ്മയിലൊണ്ട്
ഉം ആഹ് ഇണ്ട് ഉമ്മയുപ്പൊക്കെ ഇണ്ട്
അടുത്തെന്നെയാ
ആഹ്
അന്റെ അങ്ങനെയാ ഉമ്മയുപ്പല്ലാം ഇപ്പ അടുത്തെന്നെയാണ് അപ്പറേം ഇപ്പറേം തന്നെയാ വീടെടുത്തിന്
ആഹ് ആഹ്
റോഡ് സൈഡാ
ആഹ്
വേറെന്താ ഇപ്പം മഴയുണ്ടാവിടാ?
ഇവിടെ മഴ ചാറിക്കോണ്ട്ണ്ട്
ഏഹ് ഇവിടയില്ല ഇവിടെ മഴയേ ഇല്ല
ആഹ് മഴ ശക്തിയില് ചെയ്യുന്നില്ല പക്ഷെ ചാറിക്കോണ്ട്
ആഹ് അത് നേരത്തെ അങ്ങനെയാ ഇണ്ടായിന് മീൻകാരൻ വെരുമ്മം മീൻ കൊണ്ടന്നിട്ട് കറി വെക്കുന്നേല്ലു ഞാൻ ഒന്നും ബെക്കൂലാന്ന് ച്ചു പിന്നെന്താ വെക്കണ്ടേന്ന് തിരിയാണ്ടായി പോയി കൊണ്ട വന്നോണ്ട് അങ്ങനൊക്ക കറിയെല്ലായി ഒന്നര മണിക്കാ കറി വെച്ചിന്
ആഹ് പിന്നെ
പിന്നെ എല്ലാരും പോയിടെ ഒറ്റക്കാ ഇള്ളേ വീട്ടില്
മോളുണ്ട് ചെറുതുണ്ട്
ചെറുത് ഇണ്ട്ല്ലേ ഒറക്കിലായിരിക്കുല്ലേ അൻ എന്താ ഒരാള് ടി വി കാണ്ന്ന് ഒരാള് ഫോണ് നോക്ക്ന്ന് ഒരാള് കളർ അടിക്കുന്ന്
ആഹ്
എല്ലാരും ഓരോന്നും ചെയ്യ്ന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കൊടുക്കണത്രേ സാ ഭക്ഷണം രാവിലത്തെ തിന്നാ ലേറ്റ് ആയി പോയിന്
ആഹ്
ആണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വിചാരിച്ച് കുളിയെല്ലം കയിഞ്ഞാ
ആഹ് കയിഞ്ഞ്
ആഹ് ആഹ് ഞാൻ ഏതായാലും കൊറച്ചയിഞ്ഞിട്ട് കൂളിയെല്ലാം ഒപ്പരാകാന്ന് വിചാരിച്ച് പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം എല്ലാ എന്റെ നെ ലേറ്റ് ആവും
ആഹ് ആഹ് ആഹ് പിന്നെ വേറൊന്നും ഇല്ല
ആ ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വര്വോ
ഇല്ല അവിടെത്തന്നെ ഉണ്ടാവും രാത്രിയാവും വരാന്
അതെയ ടുന്ന ഭക്ഷണം കഴിക്കാ അവര് ആടിന്ന വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കല
അല്ല അവിടെ മെസ്സ് ണ്ട് കടേലാ
കടേന്ന് കിട്ടുമായിരിക്കും
ആഹ് കിട്ട കിട്ടും
ആഹ് എന്റെതു അങ്ങനെ ഭർത്താവ് ഉച്ചക്ക് വരൂല ഹോട്ടലിനിന്ന് തിന്നലാന്ന്
ആഹ് ആഹ്
രാത്രിത്തെ നോക്കണ്ടു
ആഹ്
അതൊണ്ട് ഞാൻവേഗം കറിയാക്കി രാത്രിത്തേക്ക് പ്പ ഉച്ചക്കൊന്നും വെച്ചിട്ടില്ലേ രാത്രി ബുദ്ധിമുട്ടേണ്ടി വരൂലല്ല
ആഹ്
ഉ കുട്ടികള് വന്നപാടി ചോറ്ന്നോ
ആഹ ശരി ഞാൻ അധികം കടിയാ ണ്ടാക്കാ ചായേം കടീം തിന്ന ശേഷം പിന്നെ കുറച്ചഴ്ഞ്ഞ് ചോണുണ്ണൂ
അതെയ ഞാൻ ഒരു ഞാൻ ഒരു ടൈം അങ്ങനെയാണ് വൈകുന്നേരം വന്ന ഓരിക്ക് ചോറ് കൊടുക്കൂ ഒന്നും ആക്കാത്ത സമയം അല്ലെങ്കിൽ ചായക്കടി അല്ലെങ്കിൽ റൊട്ടി ബ്രെഡ് റൊട്ടീല്
അഹ്
മുട്ടിതാക്കിട്ട് അങ്ങനെ എന്തെങ്കോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറാ അങ്ങനേക്ക മക്കക്കൊടുക്കും അതൊണ്ടങ്ങ് ചെയ്തു കൊടുക്കല
ആ മക്കള് പിന്നെ ഗവൺമെന്റ്ല പഠിക്കുന്നെ
എല്ലാ ഒരാള് ഫീസ് കൊടുത്തിട്ടാണ് മറ്റേ രണ്ടാളും ഗവൺമെന്റാണ് വലിയ ക്ലാസ് അല്ലെ
ആഹ് ആഹ്
ഒരാളത് ഫീസ് നിങ്ങളത് ഗവർമെന്റാ
ആഹ്
അതെയ എന്റെ പിന്നെ ചെറുത് ചെറുതില് പ്രൈവറ്റ് തന്നെയാന്നല്ലേ അത് രണ്ടാമത്തെ ഇത് ഞാ നങ്ങനാ ഗവൺമെന്റി ചേർത്തിട്ട് ശരിക്കും പഠിപ്പ് ലെവലില്ല
ആഹ്
ഉം നമ്മള് പ്രൈവറ്റെന്ന ചേർത്തീന് ഫീസ് കൊടുത്തിട്ടന്നെ അടുത്തന്നെ വണ്ടി മിറ്റത്തന്നെ വരും
ആഹ് ആഹ് ആഹ്
അന്നേരെ നമ്മള് ശ്രദ്ധിക്കേണ്ടല്ലെ അവരെന്നെ പഠിച്ചോളൂല്ലാടന്ന്
ആഹ് പഠിപ്പിക്കും
ക്ക് ചിന്തികണ്ടാല്ലെ
ആഹ് ആഹ്
ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചവളെ അങ്ങനെ ചേർത്തിയെ അല്ലെ രണ്ടാമത്തെ ള് ഞാൻ തന്നെ ബേക്കിൽ തന്നെ നടക്കേണ്ടി വരും
ആഹ്
പഠിപ്പിക്കാൻ എല്ലാത്തിനും ഇനി നമ്മളന്നനോക്കേണ്ടി വരും ഇത് അവരന്നെ ഒറ്റക്ക് ചെയ്യൂ അങ്ങനത്തേല് സ്കൂളാമോ
ആഹ്
വേറെന്തേ
വേറൊന്നുല്ല
നിങ്ങള് ചോറ്ന്നാ
ആഹ് ചോറ്ന്നിട്ട്ങ്ങനെ കെടന്ന്ക്കാ
കെടന്നിട്ടവിടെ അതെയാ
ആഹ്
ഏ വായനയെല്ലുണ്ടാ വായിക്കല് ചെയ്യോ
ആഹ് വായിക്കും ലേബറി അടുത്തന്നെണ്ട്
അതെയാ അവിടെ പോയി വായ്കകലല്ലേ കൊണ്ടുവന്നിട്ട് വയ്ക്കലാ
കൊണ്ടരും
ഏഹ്
ഇങ്ങോട്ട് കൊണ്ടരോ
ന്നിട്ട് വായിക്കുവേരിക്കും
ആഹ് വയ്ക്കും മക്കളും വായിക്കും ആഹ് വായിക്കാഷ്ടാ
ഇഷ്ടായിരിക്കുവല്ലേ
ആഹ്
ഉം ചോറ്ന്നിട്ട് കൊറേ ടൈമായാ
കൊറച്ചേരായി
അതെയാ
ഉം ഉഹ്ഹ് ആയിക്കട്ടെ